ആഹ് കേൾക്കില്ലേ ഉം എന്താ നല്ല വർത്താനം
എവടെ കെടക്കയാണോ
കെടക്കുന്നല്ല ഇവടെ ഇങ്ങനെ ഇരിക്ക്യണ്
ഇന്ന് കെടക്കാൻ കൂടിയിട്ടില്ല ഇന്നലെ പിന്നെ ഒറ്റക്കായപ്പ അങ്ങനെ കൊറച്ചേരൊക്കെ. ഇന്ന് കുട്ടിയാക്കൊക്കെ ആഹ് ഇന്ന് ലീവല്ലേ കുട്ടിയാക്കൊക്കെ.
ആഹ് അയ് ശരിയാ
ഓൽ പിന്നെ കടക്കാനായിക്കുല
ആഹ് ഞാൻ പിന്നെ ചെറ്തിനണ്ട് ഒറക്കി. മറ്റേ ഇണ്ടടെ ഇവര്യ എങ്ങനെ അടക്കണെ
ഉം
ഓളടി ഓളോളേ അപ്പാനേ അവടെ കെടത്തി പോന്ന്.
ഉം ഒറങ്ങോ കൊറ നേരം
ആഹ് ഒറങ്ങിയാ കൊറച്ച് നേരം ഒറങ്ങും മൂന്നാ മൂന്നാല് മണിക്കൂറൊക്കണ്ട് ഒറങ്ങി കിട്ടും.
ആഹ് ഇത് എപ്പ കെടക്കാനായിരിക്കൂല്ലേ ഓര് ഒറങ്ങൂല്ല. നമ്മളെ കിടക്ക്യാന്ന് നിക്കുല്ലാ ഇന്ന് പിന്നെ നിസ്കരിച്ചാണ്ടാണ് കെടന്നു.
ആഹ് ആഹ് ഞാനും അങ്ങനതന്നെ ഒമ്പതു മണിക്ക് എന്റെ കാരണം ഇന്റെ മകൻ ചെറുത് നേരത്തെേ എണീച്ചു.
ആഹ് ആ അതിന് മോനെ എണീറ്റീനി ഞാന് മുണ്ടാതെ അവിടെ കെടന്ന് വെശക്ക്ണ്ന്ന് ഒക്കെ പറഞ്.
ഇന്റേത് നീച്ചാണ്ട് ഇപ്പാന്റെ അട്ത്ത്ക്ക് അങ്ങട് പോയി വാതിലൊക്കെ പൊർത്ത്ന്ന് ചാരിയാണ്ട് ഇന്നെ റൂമിലി ചാരിയാണ്ട് ഓൻ പോയി
ആഹ് ആഹ്
ഇന്നട്ട് ഇപ്പപ്പ ചായ അറിണ്ട്
ആഹ് അവിടെ ചെന്ന് ഉം
ഇവ്‌ടാവുമ്പോ ഓലെ എടുത്ത്ക്കാ പോവാ
ആഹ്
ഓൻ സുഭയ്ക്ക് ഞങ്ങൾ അത്തായത്തിന് കൂടെ നീച്ച് റെസ്ക്കും ചായക്കും അങ്ങനെ കുടിച്ച് കടന്നെന്നേണ് ക്ഷേ ഓന് നീച്ച്ണെ ഓ ഒരു ടൈമ്ണ്ട്
ആ ആഹ് അതന്നെ സ്കൂളൊക്കെ മദ്രസൊക്കെ ഇണ്ടെങ്കി ഓല് എത്ര വിളിച്ചാലും എണിക്കു
നീച്ചുല
ആ ഇന്ന് നേർത്തെ കാൽത്തെ
അതാണെയ് അതാണ് ഓലരു പ്രത്യേകത അന്ന് ഞമ്മളൊന്ന് ആസ്വദിച്ച് കെട ക്കാൻ വേണ്ടി നോക്കുമ്പോ ഓലെറ്റെ സമ്മയ്ക്കുല്ല
ആഹ് ഇങ്ങനൊരു കെ സ്കൂളില്ലാതെ മറ്റേ സ്കൂള് ഇണ്ടാവും അല്ലെങ്കി മദ്റസ ഇണ്ടാവും അപ്പൊ അമ്മക്ക് എങ്ങനെണെങ്കിലും എണീക്കേണ്ടിരില്ലേ അപ്പൊപിന്നെ ഞാന് എന്താട്ടി വേം നിസ് രിച്ച്കാണ്ട് അണ് കടക്കും പി
ഉ
മറ്റേ വെക്കേഷനക്കെ ആവുമ്പോളണെല്ലേ ഇങ്ങനെ കിട്ടൊള്ളൂ
അതന്നെ വെക്കേഷൻ ആവുമ്പളും കിട്ടൂല അപ്പൊ മദ്രസല്ലേ?
ആ മദ്രസ് ഇണ്ടാവും ഏതെങ്കിലും ഒന്ന് ഇണ്ടാവും എങ്ങനെ ആയാലും അപ്പൊ എന്തല്ലേ ആഹഹ് ലീവാണല്ലോ അപ്പൊ പിന്നെ നോമ്പു ആണ് ചായിം കടിയൊന്ന് ഇണ്ടാക്കുവാണ്ടല്ലോ കരിതിയാണ്ട് ആത് നടക്കും
അതെന്നെ രാവിൽക്കത്തെ കടത്തം പറഞ്ഞ ഒരു ഒര് സുഖള്ള ഒര് കട
ആഹ് ഒർക്കത്ത്ന്ന് അമ്മക്ക് എണീക്കാണ് കഴിയുലല്ലേ ഭയങ്കര പ്രയാ സാണ് പിന്നെ അവ്ട്ന്ന് എണീറ്റ്ണ് പോര് ആണ് ആഹ് അമ്മള് കെടന്നാ പിന്നൊക്ക അവിടെ കെടക്കൂലേ കെര്തിയാണ്ട്
ഓൻ
അണെ എണീറ്റ് പോരും
അതെ
പകലൊന്ന് കട്ക്കട്ടെ അപ്പ അമ്മക്ക് എന്തേലൊക്കെ ആയിട്ട് അങ്ങനെ കട്ക്കാനും ഇതാവൂല പിന്നെ ആഹ് പിന്നെ ഒക്കെ ഒന്നും എല്ലാ ഇതാക്കി കണ്ടാണ് കടന്നോർങ്ങണം പറ്റും
ആഹ്
ഇൻക്ക് പിന്നെ ഈ ഒർക്ക് പോണെ ഭയങ്കരതാണ് ഭയങ്ക തല ഉം തലവേദന കണ്ണിന്റെ അയിലങ്ങനെ ഒരു വേദന വെരും അത് വെര്ല് തൊട ങ്ങിയ പിന്നെ ഞാനൊന്ന് കൊറച്ചേരം കടക്കും. ഒന്ന് കടന്നെണീറ്റാലേ ഒള്ളൂ അത് മാറൊള്ളൂ.
ആ അപ്പൊ ആരും ശല്യം ചെയ്യാൻ പാടില്ലേ ഒച്ചപ്പാടും അനക്കൊന്നും
ആഹ് ഭയങ്കര ബുദ്ധിമുട്ട ഇപ്പൊ തൊടങ്ങിയേത അങ്ങനെ
ഉം പ്രായം കൂടല്ലേ കൊ റയല്ലല്ലോ അപ്പത്തെയിലൊക്കെ ലക്ഷണങ്ങൾ കാണിച്ച് തൊടങ്ങണ്ടേ?
ആഹ് ആഹ്
ചെറിയെ വെയിലൊന്നും അമ്മള് കൊള്ളാത്ത ആൾക്കാരൊന്നല്ലല്ലോ ഈ സ്കൂൾ പൂട്ടിലെന്നെ തോർക്കിണീന്റെ കൊറച്ച് മുന്ന് അപ്പൊ ഞാനിങ്ങനെ മുറ്റത്ത് അവിടെ വീട് കഴറ്റ്ണോട്ത്ത് പുല്ലൊക്കെ ഇണ്ടായിനി അതൊക്കെ ഇങ്ങനെ കളഞ്ഞു പിന്നെ തലമിന്നല് അപ്പൊ ബാലൻസ് പോയതാണ് പറഞ്ഞു ഡോക്ടറെ കാണിച്ചപ്പോ രാവിലെ പിറ്റേന്ന് രാവിലെ എണീറ്റപ്പം തല ഇങ്ങനെ മിന്ന ഒരു ഭാഗം കൊള്ളെ ഇങ്ങനെ അതാവുമ്പം തലമിന്ന പിന്നെ ഡോക്ടറെ കാട്ടി എത്രായിട്ട് മാർണ്ല്ല അയ്‌ല് ഞാൻ പേട്ച്ചു പോയി അയ്‌ല് പിന്നെ ഡോക്ടറെ കാണിച്ച പറഞ്ഞു തലന്റെ ബാല ചെവിന്റെ ബാലൻസ് പോയതാണ് അപ്പൊ ഈ നീര ഉം വെയിലുണ്ട് നീരിറങ്ങി അങ്ങനെ തോന്ന്ണ്ട് പിന്നെ ഗുളികക്കൊ ഒരാഴ്
തുടരാ
ആഹ് ഒരു കാഴ്ചക്ക് കുളികൊക്കെ തന്ന് പിന്നെ മാറി അപ്പൊ എനിക്ക് അവ്ട്ന്ന്ങ്ങട്ട് വെയിലൊള്ളാനും വിയർക്കാനും അതൊരു പേടി ഉം
അത് പിന്നെ പ്രായം ആവുമ്പഴല്ലെ അയ്ന് നമ്മക്കന്നെ കുടുംബത്തിൽ ആർക്കെങ്കിലും നമ്മമാർക്കോ വാപ്പാർക്കോ ഉണ്ടെങ്കിൽ അത് കിട്ടും ചെയ്യും
കിട്ടു ലേ ആഹ് പാരമ്പര്യായിട്ട് അങ്ങനെ ഇല്ല
പാരമ്പര്യം പറഞ്ഞത് ഇപ്പ ഏതൊരു അസുഖാണെങ്കിലും തലവേദനയാണെങ്കിലും ജലദോഷ ആണെങ്കിലും ഞമ്മളമാർക്കും ഉപ്പാർ ഇങ്ങനെന്നും ഇങ്ങനെ ഒരു ചീഞ്ഞ ജലദോഷൊക്കെണ്ടെങ്കിൽ അത് നമ്മുക്ക് ഏതെങ്കിലും ഒരു മക്കൾക്ക് കിട്ടാതെണ്ടക്കൂല്ല
ആ അപ്പൊ ഈ നേ ഒരു നേരത്തിന് നേ കുളിച്ച നേര ഇതാവന്ന പിന്നെ ഒരു കൊഴപ്പണ്ടാവൂല നേരം വെയ്കിയാല് ഉം എനിക്ക് ഫേനന്നെ പറ്റൂല ഫേന് ഇട്ട അലർജിയാണ് എനിക്കങ് ചോറ് വെയ്ക്കണം
ഇവടെ ഉമ്മാക്ക് അങ്ങനെ ഫാൻ പറ്റില്ല ഇപ്പാക്ക് മാണാനും
ഉം നല്ല ചൂടാവുമ്പൊ മാത്രേ ഫേൻ ഇടുള്ളൂ പിന്നെ ഈ മക്കൾക്കും ഓൽക്കൊക്കെ വാണം അപ്പൊ പിന്നെ ഞാൻ ഓലൊർങ്ങീട്ട് മെല്ലെങ്ട്ട് ഓഫാക്കിടും അല്ലെങ്കി കൊർച്ചക്കും അപ്പോത്തിന് കൊർച്ച് വെച്ചാ അപ്പോത്തിന് അവർക്ക് ചൂട്‌ട്ത്ത് വിയർത്ത് ഓ അത് വേ ഓലോണകലൊട്ങ്ങും അപ്പൊ പിന്നീട്ടൊട്ക്കും
ഇപ്പ ഓലയ്ന് വീട്ട് കടത്താനൊക്കെ ആയല്ലോ ഒറ്റക്കടത്തല്‌ല്ല
ഒറ്റക്ക്ത് റൂമിന്റെ വേറെക്കെ പോകുമ്പളൊക്കെ അ അങ്ങനെ ഇപ്പൊ റൂമിന്റെ അടിയില് മേലക്ക് പോകുമ്പോ പേടിയാണ് ഓൽക്ക് പേടിയാണ്
ആഹ് ഇവടി അങ്ങനൊക്കെ പേടിയൊക്കെ തന്നെ ക്ഷേ ഞാ പേടി മാറട്ടേർനാണ് ഞാൻ ഒറ്റക്ക് കെട്ത്തലാണ്
ഏഹ് മോള് വേറെ കെട്ക്കല എ ഏഹ് എവിടെ കെട്ക്കാപ്പോ
ഇവളെ പിന്നെ ഞങ്ങളെ റൂമിന്റെ നേരെ അപ്പർത്തെ റൂമിലന്നെ
അഹ് ആഹ് രണ്ടാള ഒറ്റക്ക് വേറെ ആരുല്ലേ ഏഹ് അങ്ങനെ ആഹ്
ശീലാക്കി വേറൊക്കെ പോകുമ്പോ ഓര് അപ്പളും അയ്‌ലാറെ പേടിയാക്കേരം ഓല് കുട്ടികളായാലും ഒരു പ്രായം ആയ നമ്മള് രക്ഷിതാക്കള അട്ത്ത്ന്ന് വിട്ട് കട്ത്തി ശീലാക്കണല്ലോ
അഹ് ആഹ് അത് നല്ലതാണ് ഓൾക്ക് പിന്നെ മറ്റോളും കൂടി ഉണ്ടായതൊണ്ട് ദൈര്യാ കേരം
ഏഹ് മറ്റോളൊക്കെ അതേപോലെ റൂമിന്റെ താഴെത്തന്നെയ്നി കെടത്തീനേ ഇപ്പൊ ഇപ്പൊ രണ്ടാം ക്ലാസ്സില എത്തിയതിനേഷം അങ്ങട്ട് മാറ്റി
ഓള് രണ്ടിലാണ് വല്യ
ഏഹ് ഇപ്പ ഓള് മൂന്നിലാ കഴിഞ്ഞ വർഷം ഒന്നാം ക്ലാസ് ചേർത്ത് പക്ഷേ അയിനേഷം രണ്ടാം ക്ലാസ്ക്ക് എത്തിയപ്പോത്തന് ഇങ്ങട്ട്ആക്കി.
പിന്നെ ഇപ്പ മറ്റോളിയാക്കി ഓക്ക്പ്പൊ നാല് വയസായില്ലേ ഓള ഇപ്പ വിട്ട് കെടത്താനോർത്ത് ഓളെടുത്തക്കാണ് കെട്ത്തി
ആഹ് ആഹ്
മറ്റോനായാ ഇനി ഓനിം കെട്ത്തും
ആഹ ഒറ്റക്ക് കടകുവോ അങ്ങനെ?
ആ പൊടി യാണൊക്കെ പറയും സലത് ലി കടന്നുകൂടി പറിം. മ്മച്ചി ഇപ്പച്ചിക്കെ വടെ തന്നെ ഉണ്ട് ചെല്ലി കിടന്നോടരെ വാതില അടക്കൂല കേട്ടോ പിനെ
വതില് തുറക്കൂലെ തുറന്നിട് ആഹ! അഹൊ മൂത്രഴിക്കാന അങ്ങനെയൊക്കെ എണീക്കണെങ്കിലൊക്കെ ഏഹ്
മ്മൂട്ട് ആ ഇവിടെ നേരെ വിളിക്കും അപ്പൊ ഞങ്ങൾ നീച്ചു പോയി
ആഹ ആഹ ഞാ
പിന്നെ ലൈറ്റ് ഇട്ടക്കു അവിടെ അപ്പുറത്തെ റൂമില്. ഞൻത്രയും അറിയില്ല എന്നല് ചെലപ്പോ അറിയും
ആഹ ആഹ എടുത്ത് ഇണ്ടാക്കി അറിയ ആഹ
ഏ ഗത്തന്നെ ചവിട്ടന്ന ഒന്നന്ന് വിളിച്ചാൽ കറിയില്ല ഇപ്പിംഇമമിം കൊ.
ഒന്നാമത് ഈ ഉറക്കം പോയിട്ടാണോ തോന്നുന്നു എനിക്ക് നമ്മള് രാവിലെയൊക്കെ എണീട്ട് പിന്നെ ആഹാ ഒറ നമ്മൾ ഉറങ്ങിയതാവാനില്ലാലോ? ഉറക്കി ഉറങ്ങിക്കാണ്ട് തീർക്കുന്നില്ലല്ലോ ഇതൊന്നും ഞാൻ ഉറങ്ങിയിട്ട് തീർക്കലന്നരില്ല. എപ്ലൈലൊക്കെ ഇപ്പൊ ഇന്ന് കടന്നന്ന് പറഞ്ഞില്ലേ അതേമാതിരി എപ്ലൈലൊക്കെ അങ്ങനെ കടക്കലുള്ളൂ.
ആഹ. അതെ പിന്നെയാ നമ്മള് ഇങ്ങനെ ക്ഷീണിച്ചു കേടക്കുമ്പോ തീരയും ബോധം ഉണ്ടാവുല.
ആഹ് ക്ഷീണം പറ്റിയ പിന്നെ അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ലേ ഓർ ഇപ്പം പോയ കണ്ണിന് വേദാനെ എങ്ങനെയൊക്കെയ ഉറങ്ങിയാ പിന്നെ അറയിന്നല്ല ഏതാലറാം വെച്ചിട്ട്. സുഖാര്യല്ല അറിയില്ല.
അകനണ്ട് ച എന്റെ പുതിയപ്പ. മറ്റ പൽ
ഉം
അതാണ് സുഖ
നോമ്പിനൊക്കെ ഞാനൻറിയില്ല പെൽചക് ഞാൻ അലാറം വെക്കും പറഞ്ഞ്ട് കാര്യമല്ലേ ഞാൻ അറിയില്ല. ഞാൻ പിന്നെ വിളിച്ചു ഉണർത്തൽ ആണ് എന്റെ അലാറം കേക്കുമ്പോത്തിന് വിളിച്ച് ഓണർത്തും.
അളള
ഒക്ക ആക്കി ചട നോപിനൊക്കെ കടക്കല് എന്നാ പിന്നെ നേരം വൈകിയാലും കഴിച്ചാ മതിയല്ലോയിരുന്ന്.
ഹമ്മ്.. ഞാനൊക്കെ നോമ്പരൊക്കെ ഞാൻ എന്താവാം മൂന്നണിയ ആവുമ്പോത്തെ എനിക് ഓട്ടോമാറ്റിക്കലേണ്ട്. ഓണരും പി ഒക്ക ചൂടോട അപ്പം അങ്ങനെ ഉണ്ടാക്കും ഉപ്പേരിയാവട്ടെ മീൻ പൊരിച്ചിലകട്ടെ കറിയവട്ടെ. കെണീറ്റ് തന്നെ ഉണ്ടാക്ക.
ഉം ഒകൊ ഒരുകി വെക്കു കേക്കാറല്ലേ.
ഉം ഒക്കെ റെഡി ആക്കി ഒക്കെ പെലിചക്ക് നീച്ചിട്ടൊക്കെ ഉണ്ടാക്ക.
ആഹാ ആഹഅല്ല അരിഞ്ഞക്കൂല ഒക്കെ.
ഏയ് എന്നൊക്കെ ഞാൻ പെലിചക്കച്ചിട്ടന്ന ആരിഞ്ഞത്.
ഹോ
നമുക്ക് അങ്ങനത്തെന്നുമല്ല എത്ത് ഇണ്ടാക്കാൻ വിചാരിച്ചണെങ്കപ്പം.
ഏ സ്പീഡ ഇണ്ടാവോ ക്കാരല്ലേ സ്പീഡ് ഇല ആഹ ആഹ ചൂടൊട്ട ആയാ തൊരു രസണ്
ആഹ അത് ചെച്ചിട്ടാണ് അപ്പ എല്ലാരും തിന്നും ഉണ്ടാക്കിയില്ലെങ്കി ആരട്ട് തിന്നുല്ല.
ആഹ. ഞാന് ഉണ്ടാക്കി വെക്കും ഒന്ന് ചൂടാക്കി കൊടുക്കും അങ്ങനൊ.
ഹേയ്!
എനിക്കറിയാം ഞൻ എന്നിക്കൂലാന്ന് പിന്നെ ടൈമ് ഇണ്ടാവൂലല്ലോ.
ഞാൻ അഥവാ നാലേ മുക്കാല് ബക് കൊടുക്ക. കക്കണ നാലേ കാലി എണീറ്റാലും ഒന്നുമില്ലെങ്കിൽ അപ്പം വെച്ചിണ്ടാക്കും പത്തിരി.
ആഹ് ആഹ്.
വാട്ടി കൊഴ്ക്കും അപ്പം വിചാർച്ച മിനിറ്റ് കൊണ്ട് പരിപാടി കയ്യും.
എഹ് എനിക്കങ്ങനെ സ്പീഡില്ല. ഹ ഇപ്പൊ ഞാൻ നേരത്തെ എണീക്കൊക്കെ ചെയ്യും ന്നാലും വേറെള്ളൊരു ചെലപ്പോ അപ്പുറത്തുള്ളോലൊക്കെ ചെലപ്പൊ കൊറച്ച് വൈകിയകാരം എന്നാലും ഓലത്കഴിഞ്ഞാലും ന്റെ ചെയ്യാ അങ്ങനേണ്‌
ആഹ് അയ് സ്പീഡ് കുറവായിട്ട
ആ ആഹ് വൈകി നീച്ചാലും കാണാ ഓന്റെ ആ ടൈമാകുമ്പോത്തിന് ഒക്കെ പരിപാടിയാണ് ആഹ ന് ആഹ് എന്ക്കൊക്കെ മുൻകൂട്ടി ഒരുങ്ങിയക്കണം എന്നാ പിന്നെ താ അത് നോമ്പിനും അങ്ങനെയാ നമ്മള് തോറക്കാനൊക്കെണ്ടല്ലൊ എല്ലാരും ചെലപ്പോ നാലണിക്കൊക്കെയാണല്ലോ തോടങ്ങ ഇന്ക്ക് നേരത്തെ ർതെ കാലത്തെ ഉച്ചക്ക
ഇവിടക്കെ ഇന്നലേ അന് ജെ മുക്കാല് ആറെ പത്തിനാ ഞാൻ കോഴിക്കറി അടുപ്പത്ത് വെച്ചെ കോയി കിട്ടിയത് കോഴിക്കിടള്ള ഉള്ളി കിട്ടിയത്
ആഹ് ന്നിട്ട് അപ്പ ണ്ടാക്കീലെ
അപ്പണ്ടാക്കി പിന്നെ തേങ്ങ അരച്ചേക്ക് പാർന്നു പൊറാട്ട കൊണ്ടുവന്നു
ആ ആആഹ്
ഞങ്ങൾത്തൊക്കെ അങ്ങനെ വാങ്കു കൊടുക്കണതിന്റെ പത്തിരുവത് മിനുറ്റ് മുമ്പ ഒക്കെ ണ്ടാക്ക
അത് ല്ല ഞമ്മുക്ക് നല്ല ചൂടുള്ളാപ്പം - കയ്ക്ക ഉം പിന്നെ എന്താണ്ട്
പിന്നെന്താ ന്നാ ആയിക്കോട്ടെ
ആഹ് ആഹ്